ഹലോ കേോ
നിക്കുന്നുണ്ട്
ഉം പണിയൊക്കെ കഴിഞ്ഞോ
ഓഹ പണിിക്ക കഴിഞ്ഞി ഇപ്പ ഫ്രീ ൈം
ആ കുളി തിരുമ്പലല്ലാം കഴിഞ്ഞില്ലേ
ഓ എല്ലാതും കഴിഞ്ഞ് റൂമ കേയറി
ഏ എന്റെ കഴിഞ്ഞിട്ടില്ല ഞാ കറിിയന്തൊക്ക അന് തുൊടക്കാണ്ട്
ആഹ
ഉം
മ പണിയൊക്കെ കഴിഞ്ഞഞ് ഞങ്ങൾ ഞൾ പതിനൊന്ന് മണിയൊക്കെകുമ്പോളിക്കേക്ക എന്തായാലും നമ്മ റൂം കയറും ഓ അ വ രാവിലത്തെ പണി വേഗം അതിന്റെ കൂടുൽന്ന ഉച്ച് അങ്ങന ആക്കിട്ട് വേഗം പണിയിക്ക അല്ലാണ്ട് ആഹ അപ്പ എന്തായാലും തിക്കാണല്ല അട കളയില പിന്നെ എല്ലതും നാല് കയ്യും നാല് കാലുവൊക്കെ വേണം ഉം അപ്പൊ പിന്നെ എന്തായാലു ആ ടൈമിലന്നെ നല്ലത് വേഗ ചെയ്യ് എല്ലാം ഞാൻ നടക്കൂല്ലേ പിന്നെ ഞാൻ അക്കള- സ്ണ്ട് അപ്പൊഓളിഞ്ഞനെ പുറത്ത്ന് നോക്കും അടിച്ചാരലുംതൊടക്കലും ഓള് ചെയ്യും
ആഹ് രണ്ടാളിണ്ടല്ലേ
ആഹ് അതോണ്ട് എന്താലും ഞാൻ അകത്തത്കേറി പിന്നെ ആഹ് ഞങ്ങ പിന്നെ വന്നേറി പിന്നെ ഉം ഭർത്താക്കെ ജോലി ഇല്ലാണ്ട ടൈമിലൊക്കെ വീട്ടിലിണ്ടാവുമ്പളാണ് നേരം കഴുക അപ്പൊങ്ങനെ ഓരോന്നിനും വിളിച്ചോണ്ട് നിക്കും അപ്പൊ പിന്നെ ആഹ് ഇനിപ്പോ വിളിച്ചി- ഇല്ലെങ്കിലൊ അന്ന്ഞമ്മള പണി- യേ ചെയ്ത- ചൂടാവും ഇതെന്തിന ലോട് ടൈമി- അടുക്കളെ- രിക്കുന്നത് വേഗം പണിഴിഞ്ഞ അകത്തേക്ക് കേറിക്കൂടെന്ന് അപ്പൊ ഞങ്ങള് ഇ ഏഹ് എന്നും ഞങ്ങള് കേറലിണ്ട് ഇന്നിപ്പോ എന്താ നേരെ വയ്കിയോന്ന് തന്നെ അറിയേണ്ടാവൂല്ല
ആ ആഹ്
ഇന്ന്എന്താന്ന് കറിക്കാനെന്ത് കിട്ടി
കറിവെക്കാൻ മീൻങ്കിട്ടി
മീൻ കിട്ടില്ലെ ൻക്കുന്ന് മീനന്നെ കിട്ടീന അസാരില്ല ഇന്നല അയല കിട്ടി ഇന്നിപ്പ മത്തി കിട്ടി എന്താണ അറിയില്ല ഇനിപ്പോ എത്ര ദിസണ്ടാ- ആഹ് ഒന്ന് അങ്ങനെ കിട്ടലില്ല ആണല്ലേ
ൻക്ക് അയലന്നെ അയല മൊളകിട്ട് യ്തു കൊറച്ച് എന്താ പൊരി- ച്ചും ചെയ്തു
ആഹ് ആഹ് വെയിലിപ്പോ എന്താ അവിടെണ്ടോ മഴ ആണോ അല്ല വെയിലാണോ
വെയിലാണിന്ന് ഇന്ന് നല്ല വെയിലാ
ആഹ് ഇവിടെതാ മഴ എന്താ മഴക്കാറും ഉണ്ട് വെയിലുണ്ട് ഇങ്ങനെ ഇപ്പൊ എന്താ അങ്ങനെ നിക്കാണ് മൂടികെട്ടി ഇങ്ങനെ നി- ന്ന്ണ്ട് പ്പം ഒന്നായിട്ട് പ്പം
ആ അത് ഇവടിണ്ട് മഴ ഇതായി ചാറി തിര്മ്പിയൊക്കെ എടുത്ത് വെച്ചല്ലാരും
ഏ ഇന്നാ ഇവിടെയും പ്രതീക്ഷിക്കണം ന്നാല് നോക്കിങ്ങ് ന നിക്ക്ക ജനവാ ട്ട തുറന്നിട്ട് നിക്കാ അല്ലേ അറിയൂല മഴ പെയ്താല് ആ റൂമിലേക്ക് മഴ പെയ്താല് അറിയൂല അപ്പൊ പിന്നെ ഞാന് ജനവാതിലൊക്കെ തുറന്നിട്ടതാ പിന്നെ
ആ ആ കട്ടണല്ലോ നമക്ക് റൂമിങ്ങന് ചിടുമ്പെ
ഞാന എപ്പോഴും തൊറന്നിടല് ഇല്ല കാരണം എ സി കൊണ്ട് പൊടിങ്ങോട്ടക്കി കേറിയാലേ ഭയങ്കര പ്രശ്നം
ആഹ ആ ഏ ഞാൻ തുറന്നിടലാണ് ഇവിടെണ്ട് എ സി ഓ ഉണ്ട് ഞാൻ നി ആഹ ഞാൻ നിത്യം തുറന്നിട്ട് രാവിലെ തൊറന്ന്
ഏആ ഞങ്ങള ഏറ്റവും മുകളിലാണ് അതോണ്ടെ ഭയങ്കര ചൂടാ അപ്പം എന്താണ് അത് അപ്പൊ എപ്പോഴും ഇങ്ങനെ വാതിൽ ഇങ്ങനെ തുറന്നിട്ക്കാണെണ്ടെങ്കില് ചെിലപ്പോ ഒരു ഇതാണ് അപ്പൊ ഞാൻ ഞാന തൊറന്നിടും വാതില് വേഗം വേഗ അടക്ക് ചെയ്യും കാരണം ഉച്ചടൈം ആകുമ്പോഴേക്കും ഇവിടെ റൂമന്നായിട്ടി ഇങ്ങോട്ട് വിങ്ങാൻ തുടങ്ങും അപ്പോഴേക്കും പിന്നെ ഓണാ കാൻ വേണ്ടി പിന്നെ വേഗം അടയ്ക്കും
ആ പിന്നെ ആ ചൂട് കാരണം ചൂടുകാലത്ത് തൊറന്ന് ഇട്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് പാമ്പ് ശല്യങ്ങള ഒക്കെ ഇണ്ട്
അതാണ് ഇതാ ഇപ്പോഴുണ്ട് ഇപ്പോഴാണെങ്കിൽ രണ്ട് മൂന്ന് വ എന്താണ് മഴ ഇപ്പോ അങ്ങോട്ടും ഒന്ന് മാറി വന്നപ്പോളിക്കനേക്ക് ഞങ്ങൾ അടുക്കളയിലേക്കൊക്കെ ചേര വന്നീനോന് എൻ്റെ അമ്മോ എന്ത് കണ്ടാലും സഹിച്ചാലും ആ മി വിചാരിച്ച് ഈ സാധനത്തിന് ഭയങ്കര പേടിയാ ഈ പാമ്പളെ നായ്ക്കളെ അങ്ങനത്തെന്നെക്കെ ഭയങ്കര പേടിയ ഞങ്ങളില്ലേന് ഇടെ ഞങ്ങള് സാധനം വാങ്ങാൻ വേണ്ടിട്ട് കടയില് പോയിട്ടുണ്ടായിന് ഞാൻ കൂടെ അപ്പൊ ഇളെച്ചി മക്കൾ വേണെ ച മക്കള് ചായ കുടിക്കുമ്പോണ്ടല്ലോ ജനാവിതിൽ ആ അടുക്കളേത്ത് ജനവാതിന്റെ അവിടന്ന് ഇങ്ങനെ എന്തി നോക്കുന്നു
യാ
ഉക്കുമലക്ക് കേറാൻ വേണ്ടി ഓല് ഒന്നായിറ്റ് പേടിച്ച്
അതെ വാ അപ്പത്തൊരു പേടിയില്ലേ എന്താന്നോ
എന്നാ
വേറെ ഏത് സാധനത്തിന് മാതിരിയല്ല അങ്ങനത്തേറ്റി ആ
പിന്നെ മക്കളുണ്ടായതി വിടെ പോര് പിന്നെ അതാക്കി ഇപ്പൊ പുറത്തേക്ക് പോയിന്നട്ട് തറന്റെ ഉള്ളില് ഒരു ഓട്ടർണ്ടായി അതിന്റെ ഉള്ളിലേക്ക് പോയിന്നൊക്കെ പറഞ്ഞേ
ഏ ഞാനും ഇതേ പോലെ ഒരിസം മൂത്തച്ഛിന്റെ ഉമ്മ ആശുപത്രീലെനി അപ്പൊ ഓല് അഡ്മിറ്റ് എനി അപ്പൊ വൈന്നേരത്ത് പകല് നിക്കാൻ വേണ്ടി വരോയ്ച്ചാണ്ട് ഒരേടത്തി വിളിച്ചിനു അപോല് പോവാണ് ർഞ്ഞപ്പോ ഓല് കൊർച്ച് ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊണ്ടേയ്നി. അപ്പന്നോട് പർഞ്ഞ് പിന്നെ ഞങ്ങള് ഒരുമിച്ചാ ചക്ക വെക്കല് ഇവിടെ വെക്കല് ഓലിവിടെ വന്ന് നന്നാക്കി തന്നാണ്ട് ഇവിടെ ക്കലാണ് അപ്പൊ അന്നോല് മ്മാക്ക് പോവാൻ വേണ്ടി അവിടെ കൊറച്ച് ച്ച് കൊറച്ചെടുത്തിട്ടൊള്ളയ്നിം എന്നിട്ട് കുക്കറിലിട്ടാണ്ട് വെച് കൊറച്ച് മ്മാക്കും കൊണ്ടോയി കൊറച്ച്ന്നോട് പറഞ്ഞ് പോയി ഇടുത്ത് പോരണ്ടിജ്ജ് മ്മാക്ക് കൊടുത്താതീന്ന് പറഞ് ഇവിടെ മ്മീണ്ട് മ്മാക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞണ്ട് ഞാനെടുക്കാൻ വേണ്ടി പോയിട്ടോ പോയാണ്ട് ഞാന് നമ്മള് പാത്രം വെക്കണ സ്റ്റാൻഡില്ലേ
ആഹ്
അവിട്ന്ന് ഞാന് കയ്ലെടുക്കാൻ മാണ്ടി ഏന്തിയപ്പോ പാമ്പ്ങ്ങട്ട് തല നീട്ടി മണ്ടീട്ട് കൂക്കി മണ്ടീട്ടോ ഇമ്മയാണെങ്കി ഇവിടെ ചെറിയ കുട്ടിനെ ആട്ടുവാണെ അന്ന് ഓനും ഇപ്പ മൂന്ന് വയസ്സ് ആവണുള്ളൂ ഓന ഉറക്കാണ് ഉമ്മ നേരത് അപ്പൊ ഞാ ചെയ്ത അപ്പൊ മാപ്പിളണെങ്കിൽ കലച്ചക്ക്ങ്ങനെ ചെയ്യാനും ഇതിനൊക്കെ പോയിന് ബാർബർഷോപ്പ്ക്ക് ആരും ഇല്ല ങ്ങട്ട് ഞാനതേപോലെ അങ്ങോട്ട് മണ്ടിവന്നു കൊറേമ്മാനെ വിളിച്ചാ കേൾക്കണില്ല നമ്മളിപേട്ചാ
ആഹ് സൗണ്ട് പൊന്തൂല
പൊന്ത്ണ്ല്ല ങ്ങട്ട്പിന്നെ ഞാൻ വടെ വന്നാണ്ട് മ്മ ജാരിച്ച ഞാൻ വീണതാര്ച്ചിട്ടോ പിന്നെങ്ങനെ സൗണ്ട ആയിട്ട് വിളിച്ചിണെട്ടപ്പളേ അപ്പൊ അമ്മന്നപ്പോ മ്മാ ങ്ങനെ പാമ്പ്ണ്ടാട ട്ടാ ങ്ങനെ പിന്നെ അപ്പൊത്തിന് അത് വന്ന് വന്നാണ്ട് പോയോ ഉമ്മനെ കാണാനല്ല സാനതിനെ കാണാനല്ല എടു പിന്നെ ഞങ്ങ ക ഇവരാണെങ്കിൽ പേര് ഇല്ലാണോ
ആ അതന്നെ എവിടെ പോയതറീല്ലല്ലോ പുറ ക്ക് പോകണേ കണ്ട സമാധാനണ് ഇത്വിടെ കാണാഞ്ഞാ പിന്ന നമുക്ക് പേടിയാ
ആഹ് ങ്ങട്ടങ്ങനായി ന്നേ കാണാല അപ്പൊ ഇന്നോട്റഞ്ഞു അവിടെന്നെ നിന്നൂടെനിയോ ഞ്പ്പോല് വരുമ്പോ എങ്ങനെ അകത്ത്ക്ക്കേറാ ആ സാധനത്തിന് എങ്ങട്ടാ തിരിഞ്ഞ കണ്ടീല്ല ഞ് അകത്താണോ ഔടെ ന്താന്നറീല കട്ചുന്നൊക്കെ പറഞ്ഞിന്നോ - ങ്ങനതായി നിന്ന് അതിന് ഞാ- ങ്ങനെ നിന്ന് സ്റ്റെപ്പ്മ്മക്ക് ഇങ്ങനെ അയച്ചു പിന്ന അകത്ത് നിന്ന് ഇറങ്ങിയപ്പോ വാഷിംഗ മെഷീനിന്റെ ചോട്ട്ന്ന്ണ്ട് ഇങ്ങനെ തലാട്ടുന്നു പുറത്ത്
പിന്നെ അവിടുന്ന് വാഷിമെഷീനൊക്കെ നീക്കിആയി അപ്പൊ കൊറച്ച് തേങ്ങ കൂട്ടിയിയിട്ട്ണ് അതിന്റുള്ളിപോയി അയ്ന്റുള്ളപോയി തേങ്ങ ഫുൾ ഫുള്ള് വലിച്ചിട്ടിട്ടും സാധനത്തിനെ കാണാല്ല അപ്പൊ നോക്കുമ്പോ കേറിയതാ തോന്നുന്നുണ്ട്
ആ ഞങ്ങളത് അട്ടത്ത് കേറീനി വിറകിനുള്ളിലേക്ക് അത് എവിടെ അടക്കളയിലാണ് ഞങ്ങള അട്ടള്ളത് അതിന്റെ ഉള്ളിലേക്ക് അത് പുറ ത്തെ ഇളച്ചിന്റെ റൂമത്ത് എ സിന്റെ മോളില്കൂടെ ആ വ വയർമ കൂടെ അതിന്റെ അവിടെ എയർഹോൾ ണ്ടായിനി ആ അട്ട അതിന്റെ ഉള്ളിലേക്ക് അയ്ലെകൂടെ കേറി ന്റമ്മോ ഞാൻ അടക്കുമ്പോ എന്ത ഒരു സൗണ്ട് കേട്ടിട്ട് അടുക്കള അടുക്കളന്റെ മുകളിലേക്ക് നോക്കിയത അവിടെ കുറച്ച് വിറക് ട്ടചീനി അപ്പം അവിടെ ക- മോള് ഷീറ്റിട്ടെനെകൊണ്ട് ഏ അവിടെ വെറകിടേണ്ട് അങ്ങനെ നോക്കിയപ്പ ചേര ചേരങ്ങനെ ഞാൻ വേം എളയച്ചിനെ വിളിച്ചി എന്താണ് എടീ ചേരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓള് അങ്ങനെ വന്ന് എന്താ അപ്പക്കിനേക്കതാ എ സിടെ അതുമ്മേകൂടെ പോയിട്ട് എന്താണ് ഇതിലേക്ക് പോയി ആ ഏ ഇവിടെക്കെ അടക്കളേക്ക് കേറി അങ്ങനെ പിന്നെ പുയ്യാപ്പിളക്ക് ഇവിടെ അടുത്തയ്നു പണി ഞങ്ങളോ നെ വിളിച്ച് അങ്ങനെ പുയ്യാപ്ലാക്കെ വന്ന് അങ്ങനെ പേറക് അവിടെ ആണെങ്കിലേ എത്രോ കൊല്ലോ ന്റെ അമ്മായിമ്മ മരിച്ചിട്ടിപ്പോ നാലു വർഷായി അതിന്റെ മുന്നേ എത്രോ മുന്നെ എത്രോ മുന്നെ അട്ടി ആ അതോ നല്ല വല്യ രണ്ട് മൂന്ന് ലോഡ് വെറക് അങ്ങനെ അതൊക്കെ വലി പകതി വലിച്ചിട്ടപ്പൊണ്ട് എന്താണ് ഏ ഇത് ആ ഭാഗത്തുന്ന് ഈ ഭാഗത്തേക്ക് പോയി അങ്ങനെ പിന്നെ അവിടുത്തെ വെറകും ഒക്കെ അടു ത്തമൊ ത്തമർഗം പിന്നെ ഓളും ഇടക്കടെനങ്ങനെ കൊണ്ടോയിട്ട് പുറത്തേക്കെടുത്തിട്ട് അങ്ങനെ പിന്നെ അത് അട്ടം പിന്നെ അവിടുന്ന് ക്ലീന് ചെയ്ത് അന്നട്ട് അതിനുള്ളി വന്ന് നിന്നിട്ട് കിട്ടയില്ലേ എന്റെ പുയ്യാപ്പള പണിന്റെ എടാന്ന് പോന്നതല്ലെ എന്റെ പുയ്യാപ്പള പറഞ്ഞ് ഈയത് പോവുണ്ടോന്ന് നോക്കിക്കാ പറഞ്ഞ് ഞങ്ങളൊക്കത് വൈകുന്നേരംവരെ നോക്കി നിന്നിട്ടും അവൻ്റെ ഫോണട്ടെ കണ്ടതൂല്ല മറ്റേ വെറകൊക്കെ എടുത്തിതാക്കി അയ്ന് സാധനത്തിന് കി കിട്ടിയതൂല്ല. പിന്നെ ഞങ്ങക്കിവിടെ നിക്കാൻ പേടി. ആ അതന്നെ ഫുള്ള് വെറകും ഇറക്കി ലാസ്റ്റൊ ക്കമ അടുക്കള ഭാഗത്ത് കൊണ്ടേയിട്ട് ബാക്കി പിന്നെ പണിക്കാരെ വിളിച്ചിട്ട് പിന്നെ അടുക്കളെന്റെ മോൾലേ ക്ക് വെച്ച് പുറത്തുക്കൂടെ മോളിലേക്ക് വെച്ച് വർക്കേരിയ മോളിലേക്ക് അല്ലാണ്ട് നടക്കൂല. പേടിയായി പിന്നകത്ത് ഇപ്പൊ വിറകേല്ല അഹ് ആവൂല അങ്ങനൊക്കെ ഉം കണ്ട പിന്നെ നമുക്ക് പേടിയല്ലേ
ഏ പേടിയാണ്. പിന്നെ അതേപോലെ അങ്ങോട്ട് എനിക്ക് പോകാ എങ്ങനെ
ആ ഞാനാണെങ്കിൽ എല്ലാ വാതിലും ഒക്കെ അടിച്ചിടല, ജനവാതിലൊക്കെ തുറന്നുണ്ടങ്കി എനിക്ക് പേടിയ, അതുകൊണ്ടാ ഞാൻ
ഞങ്ങള് ഇവിടെണ്ട്, ആ ഞങ്ങളെവിടെ ഒരു പുല്ലാനി മൂർക്കൻ അത് കൊറേ ആൾക്കാാര് കണ്ടിരുന്നു, ഞങ്ങൾ കണ്ടിട്ടില്ല.
അങ്ങനെ എന്താ അങ്ങനെ പറഞ്ഞാല്
മൂർഖന്
ആ ആ്പുല്ലാണി മൂർഖന്ന് പറഞ്ഞണാല് മൂർഖനെന്ന് കേട്ട്ണ്
ആ മൂർക്കനന്നെ മൂർക്കൻറെ ഒരു സൈസ് മൂർക്കനാണ് അത് പത്തിയൊക്കെ വിടർത്തും
ആ ആ
ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എല്ലാരും പറഞ്ഞു പുല്ലാനി മൂർഖ മൂർഖനാണ് ഇവിടെ ഞങ്ങടെ ഇവിടെ ഒരു കുന്നാണ് അവിടെ നിറച്ച് കാടാ. ആ അതാ തോന്നുന്നുണ്ടെ
ഞങ്ങള ഇവിടെ ഫുള്ള് പാടാണ് അപ്പൊ ഈ വെള്ളാക്കെ നമുക്ക് അങ്ങനെയൊക്കെ വരുവല്ലോ ഈ ഒരു ഹോട്ടലൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനത്തെ ടൈമിലക്കെ ഭയങ്കര പേടിയാ കാരണം ആ ടൈമൊക്കെ വെള്ളം ഒറ്റം കഴിഞ്ഞട്ടാണെങ്കിലുംക്ക ഇവിടൊെക്ക ഉണ്ടാവും പാമ്പുകളന്നൊക്കെ പണ്ട് ചിന്തിക്കണം ആ, പറയാ ഞങ്ങൾ വന്ന് കണ്ടത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ എന്നും ഇപ്പോ അവിടെ വരുന്ന ചേരാണോന്നപ്പോ ഞമ്മക്ക് അറിയില്ലല്ലോ ഞങ്ങൾക്ക് അതിന്റേഷം ഭയങ്കര പേടിയാ അതിന്റെ ശേഷാണ് പിന്നെ അടുക്കളേക്ക് കയറിയത് പിന്നെ അടുത്ത് രണ്ടു മൂന്നാഴ്ച മുന്നെ അടുക്കളയൊക്കെ കയറി, അതിന്റെ അടുക്കളയറി അതിന്റെ പിറ്റേന്ന് തന്നെ കമള എന്താണ് വെള്ളി
ആ, ആ എന്നായിക്കോട്ടെ പിന്നെ എന്താ, ഞൻ പിന്നെ വിളിക്കാം, ആ ആയിക്കോട്ടെ